ആഹ്
എ കേൾക്കാവോ
ആഹ് കേക്കണ്ട് കേൾക്കണ്ട്
ഉം ചോ ഭക്ഷണം കഴിച്ചോ രാത്രി
ആഹ് കയിച്ചു
ഉം കെടക്കനായോ സമയ ഇല്ല മാറിയില്ല അതങ്ങനെ തന്നെയുണ്ട്
ആഹ് ഞാൻ പിന്നെ മെസ്സേജ് വിടാന്ന് പറഞ്ഞിട്ട് വിട്ടില്ല പറഞ്ഞില്ലേ ഞാൻ ഇനി ഡ്യൂട്ടിയിൽ കേറാണ്. ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്ക്ണ്ട്ന്ന്.
ആഹ്
ഉം ഉം ഉം
ഇപ്പൊ കഴിഞ്ഞോ പരിപാടിയൊക്കെ
ആഹ് കഴിഞ്ഞു പിന്നെ അവിടത്തെ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞാ പിള്ളേര് ഫോണ് കൊടുത്തിരുത്തിക്കാണ്
ആഹ് ഫോൺ മതിയല്ലോ ഇപ്പൾത്തെ പിള്ളേർക്ക്
ആഹ് അല്ലെങ്കിൽ അടി കൂടൂല്ലേ ഇത് കഴിയണൂല്ല ഫോണ് വിളിക്കല് ഉം
ഇവിടെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞില്ല അതിന് മുന്നേ ഒരു പാല് ചോദിച്ചയാള് പാല് കുടിക്കാൻ വേണന്ന് പറഞ്ഞു എന്ന പാല് തെളപ്പിച്ച് കൊടുക്ക് അങ്ങനെ അയാള് ചോദിക്കത്തില്ല അപ്പൊ പിന്നെ ചോദിച്ചപ്പോ പിന്നെ കൊടുക്കാതിരിക്കാനും ഒരു വിഷ
ആഹ്
അപ്പോ പാലങ്ങട് തിളപ്പിച്ച് അയാൾക്ക് തണുപ്പിച്ച് കൊടുത്തോണ്ടിരിക്ക അതിന്റെ കൂട്ടത്തി അയാള് പഠിക്കുന്നുമുണ്ട് പഠിക്കാൻ ഇരുത്തിയേക്കുവാ ഇപ്പം ടീച്ചറ് പറഞ്ഞ്. കൊച്ച് നേരത്തത്തെ പോലല്ല ഇപ്പ ഇച്ചിരി മടിയായി വരുന്നുണ്ടോന്നു പറഞ്ഞ്
ആഹ് അപ്പ അപ്പൊ പറഞ്ഞ് കൊടുക്ക അപ്പോ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു ഞങ്ങള് ഇപ്പോ ഫോ ഫോൺ ഫ്രണ്ട് ഉണ്ടെന്ന്
ഹാ ഞാന് കൂടുതൽ ഇയാക്ക് വേറെ പ്രശ്നൊന്നുലെ ഇപ്പം എനിക്ക് അങ്ങനെ ടീച്ചർ ചോ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചെന്ന് തോന്ന്ണ്
ആഹ് ആഹ് ആഹ് അപ്പൊ ഇന്ന് നല്ലപഠിക്ക്ണ്ട്ല്ലേ
അപ്പ അതുകൊണ്ട് അതുകൊണ്ട് പഠിക്കുന്ന അല്ല അയാക്കോരു പേടി തട്ടിയിട്ടുണ്ട് അതാണ് ഇനി പ അതേപോലെ ഇനിയൊരു പഠിക്കാനൊരു മടിയും പേടിയൊക്കെ കാണിക്കുന്നേന്നറിയില്ല ആഹ് അപ്പൊ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു
ഉം
ഇവിടെ പക്ഷെ ഇയാള് നല്ലതായിട്ട് നമ്മള് പഠിപ്പിക്കുമ്പോ പറയൊക്കെ ചെയ്യുന്നുണ്ട് പറയോ നമ്മള് ചോദിക്കുക ഒന്നും വേണ്ട അല്ലാതെ തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവിടെ അവിടെ പഠിപ്പിച്ച കാര്യം ഇവിടെ വന്ന് അല്ലാതെ പറയുന്നൊക്കെയുണ്ട്. പക്ഷെ ടീച്ചർ പറയുന്ന അവിടെ വലിയ ആക്റ്റീവ് അല്ല പണ്ടത്തെ പോലെ അല്ല
അത് ടീച്ചറിന്റെ വടി കാണ്ണ്ടാവേ
അപ്പൊ ഞാൻ ഇനി ടീച്ചറിനെ നേരെ കണ്ടില്ല അപ്പൊ ഇനി ടീച്ചറിന്റെ പറ പറയാനിരിക്ക ടീച്ചറൊക്കണ്ടിട് ഇച്ചിരി കൂടുതല അങ്ങ് പേടിച്ച് പോയിട്ടാന്ന് തോനണേന്ന് പറയാനിരിക്കുവ.
അത് പറഞ്ഞാ മതി അതില് വലിയ തെ
അതെ. ഒത്തിരി കൊച്ചിനെ അങ്ങനെ പേടിപ്പിച്ച് വെച്ചാ പിന്നെ കൊച്ചാണെങ്കിലും അത്ര ശ്രദ്ധിക്കാനാ പിന്നെ. അങ്ങനെ പോവില്ലല്ലോ. കുഞ്ഞുങ്ങളെ നമ്മള് പേടിപ്പിക്കണം വഴക്കൊക്കെ പറയണം. തല്ലൊക്കെ ചെയ്യണം ആവശ്യത്തിന് പഷെ അതെ അപ്പൊ പിള്ളേർക്ക് ഇവള് രാവിലെ എണീറ്റ് വര്മ്പഴേ ഇതെന്ന്യാ പറയുന്നേ. എനിക്ക് എന്താ ടീച്ചറേ പേടിയാണ്. എനിക്ക് പി തല്ലും എന്നെ അങ്ങനെ ഇങ്ങനേന്ന് പർഞ്ഞ
അപ്പങ്ങനെ പർഞ്ഞൊടുക്കണെയ്.
ഹാ പിന്നീ ടീച്ചറെട്ത്ത് പറയ്ണിനി വിളിക്കുമ്പോ ടീച്ചറെ. പറയണന്ന് ഇങ്ങോട്ട് പരാത്യ കൊച്ച് പഠിക്ക പഠി ക്കുന്നൊക്ക്യൊണ്ട് പഷെ ഇന്നാലും പണ്ടത്തെ പോലെ ഇല്ല. പണ്ടത്തെ പോലെ ഇല്ലാന്ന് ആഹ്
ടീച്ചർക്ക് കോളെയ്യുമ്പം വേഗം ടീച്ചറ് പറയ്ണേന്റെ മുന്നെ അങ്ങട്ട് പറയ. ഏഹ് കൊച്ച് രാവിലെ നീ ക്കുമ്പ തന്നെ ടീച്ചർനെ പേട്യാണ് ന്ന പറയ്ണേന്ന്.
ആന്ന് രാവ് ലെ എന്നും ഇതെന്ന്യാ ഇന്ന് ക്ലാസ്സിണ്ടോ ഇന്ന് എന്ത് ദിവസവാ? ഇന്ന് ഏഹ് മിസ് ഇന്ന് മിസ് ഇങ്ങനെ പറഞ്ഞില്ലെങ്കി അങ്ങനെ വഴക്ക് പറയും എന്നെ ക കൈ കൈക്കിട്ട് തല്ലും മുടി കെട്ടീല്ലേങ്കി തല്ലും അങ്ങനെ ചെയ്തില്ലെങ്കി കെ ഏഹ് അങ്ങന ചെയ്തില്ലെങ്കി ഇങ്ങനെ ചെയ്തില്ലെങ്കില്ന്നൊകെ പർഞ്ഞോണ്ട് ഓരോന്ന് പർഞ്ഞ് ഇങ്ങനെ ഓരോന്ന് മ് ഏഹ് മിസ്സിനെ തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവ. മിസ്സങ്ങനെ ചെയ്താ വഴക്ക് പറയും അപ്പം കൊച്ചിനങ്ങനെ. പേടി തട്ടാതെ ചുമ്മാ പറയില്ലല്ലോ?
അയില്ല. പേടിണ്ടങ്കി തന്നെ അങ്ങനൊക്കെ പറയൊള്ളേ.
അതെ.
ഉം
അയ്യൊ
പിന്നെ ബേ കഴുകീട്ട്വാ.
കഴിക്കുവാരുന്നോ പിള്ളേര്?
ആഹ് അല്ലേ ഇപ്പ കളിക്കാറ്ന്നു മൂത്രൊയ്ക്കാൻ പൊയ്കാണേയ്
ആഹാ ഇന്നലെ ആണെങ്കി വല്ല്യ കാര്യത്തോട് കൂടി പോയി വളത്തുന്ന മീൻനെ പോയി മേടിച്ച് കൊണ്ട് വന്ന അമിക്കത് ഇപ്പ ചത്ത് ഇനി ചാകൻ ഒരണ്ണവൊള്ള്
അഹ് ശരി
ആന്നേ ഈ പിള്ളാരിടെം കെട്ട്യോന്റെ ഒക്കെ താല്പര്യം പ്രകാരം പോയി വാങ്ങിക്കുന്നതാ പഷെ അത് ഇവടെ ഒത്തിരി ഇങ്ങനെ നിക്കുന്നില്ല വളത്തുന്ന മീനേയ് വളത്താൻ വേണ്ടി മേടിക്കില്ലേ നമ്മള്
അതെ കൈയിട്ടിട്ട്ണ്ടാവും മീനിലേയ് വളർത്ത് മീനില് കൈയ്യിടാൻ പാടില്ലേയ് കൈയിട്ട വേം ചാവും
ആഹ് പിന്നെ ഈ ഓരോ വെള്ളത്തിന്റെം ഇതൊക്കെ കാണ്വോല്ലേ ഇത് എന്താന്നറീല്ല അതിപ്പൊ ഒര്ണ്ണം അനക്കോന്നുല്ല ഇന്നലെ ഉം ഓരോ ജോഡി വെച്ച് രൺ രണ്ട് ജോഡി വെച്ച് മേടിച്ചോണ്ട് വന്നതാ ഇന്ന് രാവിലെന്നെ ഒര്ണ്ണം ച ത്ത് അത് കഴിഞ് ഇതേ ഉച്ചയായപ്പം ഒര്ണ്ണം ചത്ത് ഇപ്പതേ നോക്കുമ്പം ഒര്ണ്ണം ച ത്ത് കെടപ്പൊണ്ട് ഇനി ഒര്ണ്ണം കൂടെ മി ച്ചവൊണ്ട് ഇനി അത് അതിന്റെ പ്പഴാ ന്നറിയില്ല ഇതുവരെ എന്നും മിക്കപ്പോഴും ഇത് തന്നെ മേടിച്ചോണ്ട് വരും ഇതുപോലെ തന്നെ സാധനം ചത്ത് പോവും കൊണ്ട കളയും പിന്നെ വാങ്ങിക്കും ഇത് തന്നെ പരിപാടി പിള്ളേർക്ക് ഇത് കാണാനൊരു കൗതുകം നമ്മുക്ക്ത് വാങ്ങിച്ച ചെയ്യുമ്പ പൈസ കളയേണ്ട ഒരു കാര്യവും ഇല്ല അത്ങ്ങള് എവിടെയെങ്കിലും നല്ലായിട്ട് ജീവിക്കും
അതെ അയ്ന് അതല്ലേ ചെറിയ കുട്ടികളാ അപ്പത് കാണുമ്പോ അയ്ല് കൈയിടും ഒന്ന് പുടിച്ചു നോക്കും ഒക്കെ ചെ
ആഹ് അതെ അതെ പക്ഷെ ഇവിടെ ഇത് കൈ കൈയിടാമ്പാകത്തിനൊന്നും ഇല്ല പിന്നെ എടക്ക് പുറത്തോട്ട് ഇയാള് മൂത്രോഴിക്കാൻ ഇറങ്ങുമ്പോ ഇനി അത് പഠിക്കുന്നുണ്ടോറിയില്ല അ അതുകൊണ്ടതൊരു ഡൌട്ട്
പറയാൻ പറ്റില്ലേയ്
ആഹ് ആൺകുട്ടിയ അവൻ ഇവിടെ ബാത്റൂമിനകത്ത് ല്ല അവനിവിടെ പൊറത്ത് നിന്ന് മൂത്രൊഴിക്കുള്ളൂ അപ്പം ഇതിനകത്ത് അല്ല പണിയു ന്നുണ്ടോന്ന് അറിയില്ല നമ്മൾ അപ്പുറത്തെ എന്തെങ്കിലും ചെയ്യുമ്പോ ഇവന് ഇവിടെ വന്ന് മൂത്രം ഒഴിച്ചിട്ട്
നമ്മള് നമ്മളെ കുട്ടി പൊറത്തു പോയി മൂത്രയ്ക്ക്ണ്ടല്ലോ എന്ന് കരുതും
ഉം ഇനി ഇതാണോന്ന് എന്താ സംഭവന്ന് അറിയില്ല സാധനം ചത്തിട്ടുണ്ട് ഇനി കൈ ഇട്ടോ എന്ത സംഭവംന്നറിയില്ല ഉച്ചവരെ കൈകിട്ട് ആ കൊറെ മുന്നേ വരെ കൊഴപ്പന്നുല്ലായിന്ന് ഇപ്പതേ ആള് ഒരാള് വടിയായിട്ടുണ്ട് ഇനി ഒരാള് കൂടെ അതിനകത്ത് കിടപ്പുണ്ട് ഇനി അത് എത്രനാള് ഉണ്ടാവുംന്നറിയില്ല ഇന്നലെ മേടിച്ചൊണ്ട് വന്നതേ ഉള്ളൂ സാധനം
അഹ് ശരി
ഒത്തിരി ജീവിക്കാനുള്ള ആയുസ്സ് കിട്ടത്തില്ല വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവിടെ മൂത്തയാളെ പഠിപ്പിക്കാനിരുത്തിക്ക്ന്ന് അയിന്റെ കൂട്ടത്തില് അച്ഛനിരുന്ന് വരയൊക്കെയ എടക്ക് ഓരോരോ രീതി ആ വരക്കൊക്കെ ചെയ്യും പുള്ളി പുള്ളി പടം വരക്കൊക്കെ ചെയ്യും അതുകൊണ്ട് മകളും എടക്ക് ഇങ്ങനെ ഇരുന്ന് വരക്കും അവക്ക് ഇങ്ങനെ വരക്കു വരക്കാനൊക്കെ വല്ല്യ ഇഷ്ടവാ അവളിങ്ങനെ അവള് യു കെ ജിയില്
എൽ ആ അവളെ കൂട്ടാ ഞാൻ ആൺകുട്ടിയാണ് യു കെ ജില്ന്ന് കരുതീക്കുണ്
ഇല്ലില്ല ആ ആൺകുട്ടി അഗംടവാടില്
ആ ശെരി ശെരി ആ അപ്പൊ അവളും വരച്ചു നോക്കുവല്ലേ
ഉ അവള് വരച്ചൊക്കെ വെക്കും അതാണ് കൂടുതലും താല്പര്യം
ഉം ഉം
പഠിക്കാനൊക്കെ കൊഴപ്പൊന്നുല്ല എന്നാലും പഠിക്കാനൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാങ്ങണ്ട് ഇരുന്നോളും അ സ്കൂളിൽ എങ്ങനെയാന്ന്ടെ അവര് പറയുന്ന പോ നമ്മളെ കാണുന്നില്ലല്ലോ ഹോം വർക്ക് ഇങ്ങിട്ട് പറയില്ല എങ്കിൽപ്പോലും പഠിക്കാനൊക്കെ ആണെങ്കി അമ്മ പഠി പഠിക്കണോന്നൊക്കെ പറഞ്ഞിങ്ങ് വരും അല്ലെങ്കിൽ ഇന്ന് പഠിപ്പിച്ചൊക്കെ സ്വന്തമായിട്ടിരുന്നൊക്കെ ഇങ്ങ്പറയും
ആ അതന്നെ വല്യ കാര്യം ല്ലേ
അതെ തുടക്കത്തിലിങ്ങനെയൊക്കെ ഉണ്ട് ഇനി എങ്ങനെയാന്നറിയില്ല
ആഹ ആഹ ഹാ
ഇപ്പം ചെല പിള്ളേര് തുടക്കത്തിലിങ്ങനെയായിട്ട് പിന്നെവസാനം ഉഴപ്പുന്ന പിള്ളേരുണ്ടല്ലോ നമ്മളും മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അത്രേ ഉള്ളൂ
അതെ
പിന്നെ പഠിക്കുന്നവരുടെ ഇഷ്ടം നമ്മളൊത്തിരി അങ്ങടെ അവരെ ഇങ്ങനെ പ്രഷർ ചെയ്യാൻ വേണ്ടി ണ്ടെങ്കിൽ അവര് പഠിക്കില്ല അതെ സപ്പോർട്ട് എത്രവേണേ ഇങ്ങനെയങ്ങു കൊടുക്കും പക്ഷെ ഈ നമ്മള് ഇത്തിരിയങ്ങട് അവരെ പ്രഷർ ചെയ്തോണ്ടുള്ള ഒരു പരിപാടിയില്ല അവർക്ക് വേണ്ട പോലെ പഠിച്ചോട്ടെ നമ്മളൊത്തിരി നിർബന്ധിച്ച് ഉം ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറഞ്ഞിട്ടായിരി ഇതാക്കിക്കഴിഞ്ഞാൽ ആൾക്ക് ചിലപ്പ ഇഷ്ടപ്പെടില്ല ആ
ഉം
ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയല്ലോന്നോർക്കും പഠിക്കാൻ പോയത്
ഉം ഉം ഉം വെറുതെരിക്കാണെങ്കിലെത്ര ഇടങ്ങേറണ്ടായിരുന്നൂന്നൊക്കെ ആലോചി
അതെ ആഹ് എന്ന് പിന്നെ മടി വരും പിന്നെ നമ്മള് ആ അതിനോടുള്ള കുഞ്ഞുങ്ങൾക്കൊരു വെറുപ്പ് തോന്നും അതുകൊണ്ട് ഒത്തിരിയങ്ങട് ബഹളം വെച്ച് പഠിപ്പിക്കാനൊന്നും നിക്കാറില്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെയായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കൂടുതൽ അവള് ഇങ്ങോട്ട് തന്നെ പറയുവെല്ലാം അതുകൊണ്ട് നമുക്ക് ഒത്തിരിയങ്ങടെ ബുദ്ധിമു ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല ആഹ് കഴിഞ്ഞ കൊല്ലം ഇവിടെ ആനുവൽ ഡേയ്ക്കൊക്കെ ഫസ്റ്റായിരുന്നു സ്കൂളില് ആ ഡാൻസൊ ക അത്യാവശ്യ കളിക്കും ഡാൻസും കളിക്കും പാട്ടൊക്കെ പാടും കൂടുതലുമവള് പാട്ടാ പാടുന്നെ നെനക് പാട്ട് അതിനോടിച്ചിരി വലിയ താല്പര്യമുണ്ട് അപ്പൊ ഇനി പയ്യെ അതൊക്കെ പഠിപ്പിക്കാൻ ഇനി ആ ആ ഇനികൊണ്ടാക്കണം ഇച്ചിരിയൂടെ ആവട്ടെന്നോർത്തോണ്ടാ കുറച്ചുകൂടി പറയാനൊക്കെ ആയി എന്നാലേ നമുക് കുഴപ്
ആ പാട്ടിനും ഡാൻസിനും ഒക്കെ കൊണ്ടോയി ചേർത്തിയാ മതി ഉഷാറാട്ടെ
ഉഹും അങ്ങനെ വിചാരിച്ചിരിക്കുന്നു പിന്നെ നമുക്ക് ഇവിടന്ന് കൊ കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ ഒരു സമയം പിന്നെ ആളും വേണ്ടേ അതുകൊണ്ടാ
ഉം
ഇവന്റ് വരുമ്പോ ഒരു ടൈംമാവും ഞങ്ങള്ൾ കൊണ്ടാക്കണെങ്കിലും ഞാന് ഇവിടെ ഇവനയിട്ട് എനിക്ക് വേറെ ടുവിലർ ഒന്നും ഓടി കാനൊന്നറിയില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെയാണെങ്കിലും ചെയ്യാറ്ന്ന് ഇപ്പ അത് ചെ അറിയില്ല പിന്നെ ഈ സ്ഥലംത്ര പരിചയല്ല ആഹ് അത് പയ്യ
സ്കൂട്ടിയ ആഹ് അത് ശരി എന്നാ അന്ന സുഖല്ലേ കുട്ടീനെ കൊണ്ടേക്കാനും കൊണ്ടുവരാനൊക്കെ
അതെ അതെ എന്നാ ശരി വിളിക്കാട്ടാ
ആഹ് ആ